ഹലോ നമസ് ആ ഞാനരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ആഹ
ഹലോ ഹലോ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഹലോ ഹലോ ഹലോ
ഹലോ
ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു കേൾക്കുന്നുണ്ടോ
ആഹ
കേൾക്കുന്നുണ്ടോ എ റേഞ്ച്ക്കോ
ആ ഞാറ യ്ഞ്ചിലന്റെടുത്ത തന്നെയാണ്
ആഹ ഓക്കെ ഞാന് ഇപ്പൊ ഇപ്പ അടുത്ത് ടൂറ് പോയിരുന്നു ഒരു വയനാട്ടക്ക് ട്രിപ്പ് പോയി അപ്പൊ അയിന പറ്റിയൊക്കെ പറ വിചാരിച്ച വെച്ച
ആ ആഹ എന്നിട്ട് എവിടക്ക് ആരൊക്കെ ഒപ്പ പോയിനേ
ഞാനാ ഹസ്പെന്റ് ഞാനാ ഹസ്പെൻറ് ഫാമിലി മാത്രം ഫാമിലി മാത്ര
ഏ ഫാമിലി മാത്ര
ആഹ
ഉ ആഹ ആഹ പറ
ങ്ങള ഇവിടുന്ന് ആ രാവിലെ ണിടിക്ക് പോയി കാർലാണ് പോയത് ആഹ അതെ
ഉ ഉ
അ നല്ല നല്ല അര
ആഹ പറഞ്ഞോളി ഞാൻ കേക്കാ കേക്കുണ്ട് നിങ്ങള് പറ
ആ് ഓക്കെ ഓക്കെ നല്ല രസമുള്ള സ്ഥലയിരുന്നു ങ്ങള് പിന്നെ കുറ പോയി ഒരു ഹോട്ടലില് ഫുഡ ഒക്കാണ് അല്ലങ്കിൽ
അ ഭക്ഷണംക്കെ നിങ്ങള് ഭക്ഷണം വ വാ ഭക്ഷണം വാങ്ങി
ആ അല്ല ഞങ്ങള് ഹോട്ടലന്ന് കഴച്ചത് അ
ആഹ ആഹ
ഹോട്ടലില് കയറി നല്ലവാ
ഡ്രെസോ കട്ടീണിയ
ഡ്രസ്സൊക്കെ ഫന്റ് കുപ്പായം ഇട്ട് അത ഓരോ ദിവസത്തിനുംള്ളതൊക്കെ ഏ കൊണ്ടപോ- ഇതൊക്കെ അവിടെ ചെയ്യാനും സ്മീം പുള്ളള് ചാടാനും- കല്ലതൊക്ക കൊണ്ടേ പിന്നെ ഫുഡ് കയ്ക്കാൻ കയറി നല്ല സദ്യ കൂട്ടാനും ജോറപേച്ച അത് കഴിച്ചു തിരിച്ച് വരുമ്പോ-
അഞ്ചു അങ്ങനെ ദൂരൊക്കെ പോയി അഞ്ചുവിട്ടാനും ചോറൊക്കെ അവിടുന്ന് നല്ല- സദ്യയ കിട്ടി.
അടിപൊളി സദ്യ അതിന്റെടെ എന്തൊക്കെ വിഭവങ്ങളാകും നല്ല രസമായിട്ട് സാമ്പാർ ആയി ഉപ്പേരികള്, അവിയല് പിന്നെ
ആ
ഇതട്ട ല
ആ ഏ എന്തോണ്ട് അല്ല രസക്കാരല്ലേ
അ ഒരു എ അവോട് ഒരു ഒരു ചെറിയ പൊരുത്ത മതി നല്ല ടസ്റ്റ് ഉണ്ടായില്ല ഇസ ആക മുന്നൂറുപായി പിന്നെ അടെ ആ ആ നല്ല രസട്ടോ ളൊക്കെ കണ്ടാ അങ്ങനെ പോയി പോയി പോയി പോയി വയനാട് അങ്ങനെ ചുരം കയറുമ്പോളാണ് കേറ്പോളാണ് ആനനെ കണ്ടത് ഹലോ
ആ ആ ആനന കണ്ടതോ?
അയില് ആനനെ കണ്ട് ഞങ്ങൾള് ഫോട്ടോ ക്കെ എടുത്തു ആരഞ്ഞട്ടട്ട അള്ളാ ഞങ്ങളെല്ലാരും പേടിച്ച് പിന്നെങ്ങ ഓണ അടിച്ചല് പുറക
ആ എല്ലാ അപ്പൊ- അപ്പൊ ഇങ്ങ ആനന്റെ മുന്നില് ആന ഇങ്ങോട്ട് പോകുകയാണോ അപ്പുറത്തേക്ക ഇങ്ങ-
അതഞാന എങ്ങനെ ചര ചര സൈഡിൽ ഇങ്ങനെ പുല്ലട്ട് ഇങ്ങന വെക്ക ഫോ ഫട്ട എടുക്കണ കണ്ട ഫോട്ടോ എടുക്കേ കുറച്ച് മുന്ന- അടെ പോയിട്ട് ഞങ്ങ ആ ഫോട്ടോ എടുക്ക ടൈമിൽ ആ ഞങ്ങ- ണ്ട് വണ്ട് ഞങ്ങള് ബാക്ക വേറണ്ടാക്കി അതില് റബ്ബേ ബാക്കല്ല വണ്ടി തട്ടീ ചെയ്ത്
ആ
ഞനെ വരുന്ന മേടിച്ച ഞങ്ങാവിലെ മേടിച്ച ലാസ്റ്റ് ഹസ്ബൻഡ ഹോണ അടിച്ചേന് ഓണ അടിച്ച അരിൽ പോയി അരുെങ്കില് നല്ലല്ല ശവിട്ടലക്കേ കിട്ടിനെ
ഓ ആരോ ഒരാളോ ഭാഗ്യണ ഇണ്ട് കുട്ടിന്റെ ഭാഗ്യക്കാരം
രം അല്ലാതെ ആരോ ഭാഗ്യ?
ഉ എന്നിട്ട് പിന്നെ ഞങ്ങള് എപ്പഴാ അടു-
ആ പിന്നെ ആ ഇപ്പോടെന്ന് പോയി ആ! അങ്ങോട്ട് നേരിട്ട് പോയി പിന്നെ ഞങ്ങളതിലൂ പോയി കൊറെ പോയി തീരീച്ചുണൊക്കെ ചോയിച്ചീനീ അതിന് മേണ്ട പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി എങ്ങയോ പോയി ബാക്കിലൊക്കെ വണ്ടിയുണ്ട്
ആ
എടി പോയി പോയി ഞങ്ങൾ വേറെ സ്ഥലത്ത് എത്തി പിന്നെ അവിടുന്ന് കുറച്ച കൂടി ഉള്ളോട്ട് പോയല് ഞങ്ങള് നിക്കാന റിസോർട്ട് എടുത്തക്കായിരുന്നു
ആഹ
റിസോർട്ടിന്റെ അടുത്ത് എത്തി പിന്നെ ഞങ്ങൾ അവിടെ ചിലെ കാഴ്ചകളൊക്കെ കണ്ട് കൊറേ മാനും മയിലും ആനയും
ഏ ആ റിസോർട്ടൊക്കെ എങ്ങനെയാ നല്ലതാ അല്ല ഭംഗില്ല
വീടിന്റെ നമ്മൾ നമ്മൾ ചിത്രം വരക്കുകയാണെങ്കിൽ ചെറിയ ഓടിന്റെ ഇത് ഇത് ഉക്കല്ലോ ആ അങ്ങനത്തെ ചെറിയ ചെറിയ ഉള്ളികള്
എന്നേ
ഉം
എന്നിട്ട് പിന്നെ നിങ്ങൾ അതിൻ നിന്ന് എന്നിട്ട് എന്തൊക്കെ എന്നിട്ട് ചെന്നാട് എന്തൊക്കെ ഉച്ച ഭക്ഷണോ അല്ലെ ആദ്യനെ
അ ഞങ്ങളൾ അന്ന് അന്ന് രാത്രി ഞങ്ങളൾ ഏ അവിടുന്ന് വൈകുന്നേരം ഞങ്ങൾ ചായയും പിന്നെ നമ്മളക്കില്ലേ എന്താ പറയാ ആ ഫ്രഞ്ച് ഫ്രൈസ് അത അതൊ അതൊക്കെ കഴിച്ചു ചെയ്തരം പിന്നെ രാത്രി പുറത്തു പോയി ഹസ്ബന്ഡും പുറത്തു പോയി നല്ല മന്തിയും അൽഫാമും ഷവായ കൂടന്ന് െ വലോത്തന്ന് അതതന്നന്ന് പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ പൂളിൽ ചേടാൻ പോയി
ഉം അല്ലെ നിങ്ങൾക്ക് നീന്തൊക്കെ നിച്ചണ്ടോ അറിയോ
നീത അങ്ങനെ വെച്ചൊന്നുമല്ല എന്നല് കൊറച്ച്ും കൊപ്പിക്കും
ഏ ഏ വള്ളത്തിൽ ഇറങ്ങി അതിൽ പേടിയൊന്നുമില്ല
അത് പേടിയയാണില്ല
ഏ എന്നിട്ട് എന്താ പാന്റും എന്തൊക്കെ
ആ ക ബയാാനട്ടല്ല ഒരു കൊറച്ച് ഉറക്കല്ല ഒരു ഒരു ഇട്ട് നോക്ക ഓ ആൾക്കാരൊക്കെ ഉണ്ട്
ആഹ
അങ്ങനെ മോന ഇറങ്ങി മോനു ഇറങ്ങി മോനി എല്ലാരും നല്ല ഹാപ്പി ആയി
ആഹ
പിന്നെ കാണ അപ്പൊ
ഭക്ഷണൊക്കെ കഴിച്ചാൽ പിന്നെ അവിടെന്ന് തന്നെ തരുവോ
ഓ അവിട്നന്നൻ തരും
ആഹ
അന്ന് ഞങ്ങൾ പുറത്തന്ന് വാങ്ങി മന്തി വാങ്ങി
തനെ
ആഹ
ഏ മന്തി അപ്പൊ അത് ആ പോയി കൊണ്ടരേണ്ടി വരൂല്ലേ
ആ ഹസ്ബൻഡറ് ഇപ്പോ പോയി കൊണ്ടുവന്നില്ല
ആ ആ
ഇപ്പൊ യി മന്തി അൽഫാമും ന്തൊക്കെ വാങ്ങി കൊണ്ടന്ന് ങ്ങട്ട് ഞങ്ങൾ ഇതൊക്കെ കയിച് കഴിഞ്ഞാരെ ഞങ്ങള് സിമ്മിങ് പൂൾക് ചാടാൻ പോയി സിമ്മിംഗ് പൂൾലൊക്കെ ചാടി പോന്നാരെ ഞങ്ങള് ചായിം പിന്നെ ലൈസും അങ്ങൻതൊക്ക വാങ്ങി വാങ്ങി
ആ ആ അതൊക്കെ തന്നെ
ആ പിന്നെങ്ങള് മോന് പാൽ വാങ്ങി അപ്പ അവ്ടെ അടീല് പോയി ഓലോട് പാൽ കാ ച്ച്യൊണ്ടന്ന്
ആ
ഇന്നിട്ട് കുപ്പീലാക്കി കൊട്ത്ത് ഓനങ്ങന കുടിച് അങ്ങനെക്കെ പിന്നെ നേരം വെൾത്താരെ ഞങ്ങള് നേര്ത്തെ ബീച്ചാ ണ്ട് അവിടെ കാട്ടിന്റെ ഉള്ള്ക്കൊക്കെ പോയി ഉള്ള്ക്നല്ല പോവാൻ പറ്റുണോട്തൊക്കെ പോയാണ്ട് എല്ലാ കാഴ്ചകളും കണ്ട് മാനൊക്കെ ഇഷ്റ്റം പോലെ മാന നറച്ച് അ മു കു കൂട്ടം കൂടീട്ടാണ് മാന
ഏഹ് അപ്പ മോ കുട്ടിക്ക് പേടിയൊന്നുല്ല അത് കാൺ ണേനൊന്നും പേ
കുട്ടിക്കൊരു പേടീല്ല
അ അയ് അയ്നൊന്നും ഒരുകൊയ്
മാർ മണ്ടി പോവുട്ടോ പക്ഷേ നല്ല രസണ്ട് നല്ല വൈബേണി പിന്നെ ചാറ്റൽ മയിം അഡ്ഢി പൊള്യേനി പിന്നെ അയിന്റെടേല് ഇങ്ങനെ പോയി ഓടെ ചെറീയൊരു ചാല് ണ്ട് നല്ല ചെറ്യെ ചെറ്യെ പാറകളൊക്കല്ല
അ അ അ ഞങ് ഏ അങ്ങനെന്നെ ഞങ്ങക്കും പൊന്ന് പോകാം പൂതിണ്ട് പോകണം ഇന്ഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു ദിവ ഓരോ ഒയ്വില്ല ദിവസക്കേ കുട്ടാളിം കൊണ്ടൊന്നു പോണ സെമീ പൂൾലൊന്ന് ചാ അങ്ങനെക്കെ ഒരു പൂതിണ്ട് ഇന്ഷാ അല്ലാഹ് അങ്ങക്കെ പോണം ഇങ്ങള് പോയല്ലെന്ന് ട്ട് പിന്നെ എപ്പളേ വന്നെ ഇന്നട്ട് തിരിച്ചൊക്കെ വന്നതപ്പളാ
പിന്നെങ്ങള് വന്നത് അന്ന് ആ അന്നൊരു വൈന്നേരങ്ങള് തിരിച്ചു പോന്നു
ഏ ഐക്കൂടെന്നെ പോല്
ആ അയ്ക്കുടെന്നെ പോ
ഏഹ് ഏ ആ ഇതികുടെന്നെ പൊന്നീണ്ടാവുല്ലേ ആ വൈകു‌ടെന്നെ അല്ലെ അല്ലെ വേറെ വൈക്കൂ
ഹേ അപ്പ പേടില്ലെയ്ന്യോ ആന വരോന്ന്ള്ള ഒര് പേട്യൊക്കെണ്ടെയ്ന്യോ
പേട്യെക്കെണ്ടെയിനി പക്ഷേ എപ്പളും ആനണ്ടാവുന്നമ്മള് വിചാരിക്കുലല്ലോ
ആ അ അങ്ങനെ പിന്നെ ഏ ജലദോഷം പിടിക്കേ അങ്ങനെക്കോ വള്ളത്തി ചാടുമ്പളൊക്കെ പനി അങ്ങന ഒന്നു ഒന്നും ഒന്നുണ്ടായില്ല കൊയ്
ഇല്ല കൊയപ്പൊന്ന് ഇണ്ടായിട്ടില്ല പിന്നെയങ്ങള് ഇവിടെ അടുത്ത് ഞങ്ങള് പോയിനി ഇന്ക് പൂത്യയിട്ട് ആ സിമ്മി പൂൾ ചാടണം ന്ന് പർഞ്ഞിട്ട് പൂത്യായിട്ട് ഞങ്ങള് പോയീനി അന്ന് ചാടി ചാടി ഞാൻ കൊയങ്ങി പോയി പിറ്റേന്ന് ഇന്ക് പ ജൽദോഷം പന്യോക്കെ പുടിച്
ആഹ് അപ്പൊ ആ അങ്ങനെ വാശ്യുട്ച്ച്വോ ഇങ്ങ ഇന്ന സൽത്തിക്ക് പോകണന്നർഞ്ഞ് മാപ്പൾനോട്
ഞാനോ?
ആ
ഏ എന്ന എല്ലോടത്തക്കും കൊണ്ടോവും അതുകൊണ്ട് പിന്നെ
ആ വാശിന്റെച്ചന്റെ കാര്യ
കിട്ട്ലേ ആ അതാണ്.
അതെന്നെ അമിതായ അമ്മള് ഓല് എല്ലാടത്തും കൊണ്ടോണ ആൾക്കാരാണന്ന്ണ്ടെ ക്ക്‌ പിന്ന അമ്മള് പ അങ്ങനെ എടുങ്ങാറാക്കും ചെയ്യരുത് ലേ? അപ്പൊ കുട്ട്യാളെയും കൊണ്ട് സന്തോഷായി പോയി അതൊക്കൊരുന്നെ കൊറ നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിലന്നെ അമ്മക്ക് സന്തോഷം കിട്ടണ സംഗതിയാണ് യമ്മള് ടൂറ് പോവ ന്നറയുന്നത് ഏ അമ്മളെല്ലാം മറന്ന് ആസ്വദിക്കാന് പിന്നെപ്പ നല്ലോ കരുതും വാണം കുട്ടികളൊക്കെ നല്ലോ കരുതണം നമ്മള്. സുരക്ഷിതം മാണം എന്തു സംഗതിക്കും. ഏ പോവണ്ടാന്ന് പറഞ്ഞ സ്ഥലത്തെക്കെ അമ്മള് പോവരുത്.
അതന്നെ